ആഹ്?
ആഹ്, എന്തൊക്കെണ്ട്?
എന്താ നല്ലത്, സുഖായിട്ട് പോകുന്നു.
ആഹ് ശരി, ഇവിടെ സുഖന്നെ. കൊറെ പണിണ്ട്ന്ന്, ഇന്ന് വീക്കന്റല്ലേ
ആഹ് ഒഴിവ്ണ്ടാവൂലല്ലെ
ഹ്മ്മ്, ഒഴിവില്ല പക്ഷെ ഇന്നാലും ഞമ്മള് ഫ്രീയായിരിക്കും.
അതെങ്ങനെ?
ഒരു പണി എടുക്കൂല അങ്ങനെയുള്ള പണി പറഞ്ഞങ്ങനെ ഇരിക്കും.
അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട് കഞ്ഞാണ്ട് അങ്ങനെ ഇരിക്കൂലേ.
മ് സ്കൂളിലെ ദിവസ ആവുമ്പോൾ പെട്ടെന്ന് പണി തീരും ഇപ്പൊ ഈ ദിവസം ഇ - ഇത്ര ദിവസം സത്യം പറഞ്ഞാ മുറ്റ അടച്ച് വാരാണ്ട് മുറ്റൊക്കെ നോ കാലം അടിച്ചു വരയിയതാ. മുറ്റ എന്നും അടിച്ച വരാഞ്ഞ പുല്ലൊക്കെ ഇങ്ങനെ പെട്ടന്ന് -
വെരാ ഉം ഉ
അപ്പൊ അത് കാരണം മിറ്റടി ആ ആ മുറ്റത്ത് പെട്ടന്ന് പുല്ലായ് എനിക്കാണെങ്കി പുല്ല് ഇണ്ടാവാന്ന് പറഞാതെനെ ഈ എല്ലത്തിന്റെ ഈ ഇന്റർ ബോക്കിന്റെ എടേക്കൂടെ വെരേ പുല്ലാ
ആ ഇപ്പന്തായ്ന് ചെയ്യാ
അപ്പൊ പറിക്കണം ഞ്ഞ് ന്നോക്കട്ടെ അപ്പൊക്ക്ന്നാണ്ല്ലെ തെളിഞ്ഞ കാലാവസ്ഥ വെയ്ലറ ശെരി
ആഹ് ഇന്ന് വെയ്ല്ണ്ട് ഇപ്പ രണ്ടീസായിട്ട് അല്ലെങ്കിലും വെയ്ല്ണ്ടല്ലോ
ആ പഷെ ഇത്രെന്നേരത്തെ രാവിലെ ഇപ്പഏയെ ഇര് വത്താറ് ആയിട്ടല്ലൊള്ളൂ
ആ
പക്ഷെ ഇപ്പം തന്നെ ഞാൻ വെയില് പ്രതീക്ഷിച്ചില്ല
നല്ല ചൂട്ണ്ടവടെക്കെ അവടെക്കെ അടുത്തടുത്ത് വീട് മരങ്ങള് അങ്ങനൊക്കെണ്ടോ
അടുത്തടുത്ത് വീടുകളൊക്കെണ്ട് പക്ഷെ ഇൻ നാ ന്നമ്മ ഇന്റെ ഈ വീടിന്റടുത്ത് മുനിലൊര് വീട്ണ്ട് അങ്ങനെ ആ
ഹലോ ഹലോ
അങ്ങനെ
ചെറുതായിട്ട് സൗണ്ട് ബ്രേക്ക് ആയ പോലെ
റിക്കയൊ ഞാന് ഉള്ളിൽക്ക് പോന്ന് അതുകൊണ്ടേയ്ര്ക്കും ഒര് മിനിറ്റ് ആ
കൊയ്പല്ല്യ
ആ ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചിങ്ങനെ കെടക്കാണിടെ
അതെലെ എന്ന് എന്താന്ന് ഇന്ന് ചായക്ക്
ദോശേര്ന്നു ദോശയും ചിക്കനുണ്ടായിരുന്നു
ഉം ഞാന് ഇവടെ ഇച്ച് ചിക്കൻ കറി ഇപ്പ സത്യം പറഞ്ഞാ ചിക്കനൊന്നും കറി വെച്ച ഒര് രസല്ല്യ ആ ഭയങ്കര് ഇന്നലെക്കെ വെച്ചിട്ട് മിനിഞ്ഞാന്ന് രാത്രി വെച്ച് മിൻഞ്ഞാന്ന് രാത്രിക്കും ഇന്നലെരാവിൽക്ക് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലി പോവാണ്ട് പർഞ്ഞീലെ അപ്പം പെട്ടെന്ന് പ കറി വെച്ച് കയ്ഞ്ഞാപിനെ കടി മാത്രം ഇണ്ടാക്ക്‌യാ മതിയല്ലോന്ന് വിജാരിച്ചിട്ട്
ആ ആ
ന്ന്ട്ട് ആ കറി തനെ പിനെ ഉച്ചക്ക് മന്തി വാങ്ങി അപ്പ പിനെ ആ കറി ബാക്കിയായി അത് തളപ്പിച്ച് വെച്ചതുംല്ല്യ വേസ്റ്റായി പക്ഷെ ഞാൻ പൊറ ച്ചേണ്ടാക്കലൊള്ളൂ
ഉം കുട്ടികൾക്കൊന്നും വേണ്ടാ അപ്പൊ
കുട്ടികളൊക്കെ ആ ഒരു സമയത്തൊന്നും പിനെ ഇന്നലെ രാത്രി പിനേം ചിക്കൻ പൊള്ളിച്ചതേയ്ന് അത്ണ്ടായ്ര്ന്ന് അപ്പ അത് കയ്ച്ച് ഞാൻ വിജാര്ച്ച് വിചാരിച്ച് ചിക്കൻ പൊള്ളിച്ചതായിപ്പളെ ഞാനിങ്ങനെ കഴിച്ച അപ്പൊ ഭയങ്കര എരിവാ അപ്പ ഞാൻ ആള് ഹസ്ബന്റ്ന്റെട്ത്ത് പർഞ്ഞു എനിക്കിഷ്ട്ടാണ് പക്ഷെ ഞാൻ പർഞ്ഞു അം ന്നാ ഞാ ഇപ്പ നമുക്ക് എരുള്ള സാനങ്ങളൊക്കെ മക്കക്ക് ഒര് മക്കക്ക് അത് പറ്റോന്നുള്ളൊരു പേടി
ആ പേര് അ ആ
അപ്പ ഞാൻ പറഞ്ഞു മ്മേത് ഏ മക്കക്ക് പറ്റല്ണ്ടാവൂലട്ടോ ആ അത് ഓല് കഴിക്കല്ണ്ടാവൂല്ലാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങള് കഴിച്ചു പോയി ഒര് ഒരു വന്ന് കുളിച്ച് ഓല് കയിച്ചപ്പോ വന്നപ്പോ പിന്നെ ഏകദേശം ഓലെ തീർത്ത് വച്ചിട്ട്ണ്ട്
ഏ ഏ ഓർക്കും ഇഷ്ടായിണ്ടാവൂലേ
ആയ പ്പംനല്ല രസണ്ട് പറഞ്ഞു പക്ഷെ നല്ല എരിവ്ണ്ടായിരുന്ന് നല്ലോണം മസാണ്ടാ നല്ല രസം ണ്ടായി അങ്ങനെ ആ കറി ബാക്കിയായി ഇപ്പൊ ഇനിയിപ്പോ രാവിൽക്ക് ഇവിടെ ആരും ഇങ്ങനെ ഒരു നേരം കഴിഞ്ഞാൽ തന്നെ ആരും ഇങ്ങനെ കഴിക്കൂല പിന്നെ ഞാൻ കഴിക്കൂല ഫസ്റ്റ് പിന്നെ ഞാൻ കൊടുക്കാനും മടിയായിരിക്കും
എടുത്ത് കൊടുക്കൂല
മ്
ആ ഉണ്ടാക്കിവടെ വെക്കും എടുത്ത് കൊടുക്കാനാ മടീലേ
ഭയങ്കര മടിയ പക്ഷെ ഓര് എന്നെ ആള് പാല് ഒഴിച്ച കഴിക്കാ ചെല കൂടുതൽ സാനം കറി ഉണ്ടാക്കി വെച്ചാലും ഉം ആള് അങ്ങനെ പാല് ഒയിച്ച് കയിക്കും എനിക്കങ്ങനെ കയ്ക്കാനൊന്നും കയൂല കറി തന്നെ വേണനൊന്നുല്ല പക്ഷെ ഞാൻ ആ വെറുതെ അങ്ങനെ കയിച്ചാലും ക്ക് അങ്ങനെ പാൽ ഒയ്ച്ചൊന്നും കയിക്കാൻ കയ്യൂല ആ ഞങ്ങളെ രണ്ട് താറാവ് ചത്ത്ട്ടോ
അതാ എന്തപറ്റി
എന്ത പറ്റിറിയില്ല മിഞ്ഞാന്ന് ഇന്നലെ വൈകുന്നേരം ഇന്നലല്ല മിഞ്ഞാന്ന് വൈകുന്നേരം കൂട് കൂട്ടിയപ്പം അതിലൊരു തറാവില്ല ഹസ്ബന്റാകൂട്ടിലാക്കല് ഉം അപ്പൊ പറഞ്ഞ് ഞ്ഞ് താറാവിനെ കാണല്ലല്ലോ പറഞ്ഞ് കുറെ നോക്കി ഒക്കെ ചെയ്ത് ആള് ക ണ്ടീല്ല പിന്നെ രാവിലെ ഇണ്ട് വിട്ടപ്പോ ഒരു താറാവിനെ കൂടെ കാണാല്ലാന്ന് പറഞ്ഞു അയ്ല് മോന് കൂട്ടിൽ പോയോക്കിയപ്പം കൂട്ടിലിണ്ട്
ആ ചത്ത്ടക്കാ ഉം എന്തെ അ എന്തെ അസുഖം ഉണ്ടാവോ
അത് അത് എന്താന്നറിയില്ല നമക്ക്
ഹലോ ഹലോ
ബ്രേക്കാവിണ്ട്ട്ടോ സൗണ്ട് ഉം
എന്നിട്ട് പിന്നെ എന്ത റീ സൺന്ന് അറിയില്ല എന്താണ് നമുക്ക് പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ ഇണ്ടായി കയിഞ്ഞിട്ടേ ഓല് ഭയങ്കരായിട്ട് സൗണ്ട് ഉണ്ടാക്കും മ്മള് അടുക്കളക്ക് വന്നാൽ ക്കായാലും പെട്ടെന്ന് അവര് തുറന്ന് വിടാനൊക്കെ ഭയങ്കര ആയിട്ട് സൗണ്ട് ണ്ടാക്കും ഹസ്ബന്റിന്റെ ബൈക്കിന്റെ സൗണ്ട് ഒക്കെ കേട്ടാ മോളീന്ന് കേട്ടാ നമുക്ക് മനസിലാകൊന്നുല്ല ആ ഇവിടന്നൊരു എറ ക്കണ്ട് അത് ഇറങ്ങി വരുന്നന്നും ഓൽക്ക് അവിടുന്ന് അവടെ മോളില് എത്തിയാ തന്നെ ഓൽക്ക് മനസ്സിലാവും ഹസ്ബന്റെ ബൈ
വരുന്ന ആ
അപ്പം എന്താ ആ ഓടി പോവും പക്ഷെ എന്താ പറയാ ഇപ്പ സൗണ്ട് ഇല്ല ആക മൂന്നെണ്ണായി പിന്നെ ഞൻ ഇന്നലെ വൈകുന്നേരം നോക്കുമ്പോേ ഇവിടെ മുറ്റം മുറ്റത്തിണ്ട് ചത്ത് കടക്കണ്ട് രാത്രി ആയോണ്ട് നോക്കീട്ട് കാണാഞ്ഞിട്ടേയിരിക്കും
അസുഖണ്ടാവും
എന്തെങ്കിലും അസുഖം ഉണ്ടാവും ഇനിയിപ്പ അറിയില്ല ഇനിയിപ്പം കൂട്ടില് കൂട് ഞാൻ തുറന്ന് നോക്കി ട്ടില്ല കാരണം ഹസ്ബന്റ് വന്നിട്ട് ഹസ്ബന്റ് തൊറന്നോട്ടേ വിചാരിച്ചിട്ട് ഞാൻ പോയോക്കിയിട്ടില്ല പക്ഷേ സൗണ്ടൊക്കെ കുറവാ ഇനിപ്പ ന്താ അറിയില്ല ഞാന് ആള് ഉണ്ടാവുമ്പോ ഒന്ന് ന്നാമത് ഫുഡോണ്ടേ
എങ്ങനെ
തീറ്റ
എങ്ങനെ
ആള് തീറ്റ പൊതിർത്തീറ്റില്ല എന്താ കടല പിണ്ണാക്കോ
ആ ആ ആ
അത് വെള്ളത്തിലിട്ട് പുതിർ കേക്കണില്ലേ എന്തങ്കിലും പ്രശ്നുണ്ടോ
ആഹ ചെറിയായിട്ട് ബ്രേക്ക് ആയി പോവാ
ന്നാ ഞാൻ ഈ ഭാഗം അടിച്ചോരാ
ഉം ഉം മുറ്റ
ഞാൻ മുറ്റടിച്ചൊരാ രാവിലെ ഈ വെയില് വെയില് നല്ലോണം ആയി കഴിഞ്ഞാല് പിന്നെ മുറ്റടിക്കാൻ ഭയങ്കര ബു
ആഹ ഡോക്ടർ കാണിച്ചിട്ട് എന്താ പറഞ്ഞേ
ഡോക്ടർ കാണിച്ചിട്ട് കൊഴപ്പൊന്നുല്ല എനിക്ക് സത്യം പറഞ്ഞാ ഈ കാലിനു ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര വേദ വേദന ഉണ്ട് വലത്തെ കാലിന് വലത്തെ കാല് അവിടെണ്ട് തന്നെ തോന്നൂല ഒരു ഒരു
മരവിപ്പ് പോലെ
അയിന് ത്തെ ആ അത് അങ്ങനെ ഒരു കാലുണ്ട് ന്ന് തോന്നൂല ന്നിട്ട് ഞാൻ ആളോട് പറഞ്ഞപ്പം എന്താന്ന് അത് എനിക്കും അറിയില്ല ന്ന് ഞരമ്പിന്റെ എന്തോ പ്രശ്നാണെന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ഈ സമയത്ത് നല്ലോണം നരമ്പൊക്കെ ഭയങ്കരായിട്ട് ഒക്കെ ഇങ്ങനെ നരമ്പൊക്കെ വിജിലംബിച്ച് ണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് കയ്യിന് പക്ഷെ രാവിലെ എണീറ്റപ്പ ഇല്ലേട്ടോ എനിക്ക് തോന്നണ നമ്മളിങ്ങനെ ഞാനിപ്പോ ഫോണിലൊക്കെ ഈ കളിക്കണ സമയം ഇപ്പൊ നല്ലോണം ടൈപ്പ് ചെയ്യണ ല്ലേ ആ സമയതൊക്കെ ന്റെ കയ്യിന്റെ നരമ്പ് മുൻപ് മൊത്തം എന്റെ കയ്യിൽ എത്ര നേരമ്പുണ്ടന്ന് നരമ്പ് മൊത്തം പുറത്തേക്ക് ഇങ്ങനെ
പ്രൊജെക്ട് ചെയ്ത് കാണിക്കല്ലേ എനിക്ക് ചില്പ്പോ ഉണ്ടാവൽ ഉണ്ട് അങ്ങനെ എന്ത പ്പഅതിങ്ങനെ കട്ടീൽ നിക്കണൊക്കെ പിന്നെ കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോ ഒന്നുണ്ട്
ആഹ അതെ എനിക്കങ്ങനെ ഇതുവരെയണ്ടായി ണ്ടായിട്ടില്ല ഞാൻ ഇന്നലെയാണ് സത്യം പറഞ്ഞാൽ ആ കാര്യം ശ്രദ്ധിച്ചിട്ട് കയ്യിന്റെ കാര്യം ഇതുവരെ അപ്പൊ ഈ ഇടത്തെ കഴിന് നോക്കുമ്പോൾ ഇട്ത്തെ കഴിന് കുഴപ്പല്ല വലത്തെ കയ്നു മാത്രേ കുഴപ്പം കാണുമ്പോ തന്നെ നമുക്ക് പേടിയാവും. പൊട്ടി പുറത്ത്ക്ക് വരൂ തോന്നും അപ്പം ഈ കാലിനും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് എനിക്കങ്ങനെ നമുക്കിങ്ങനെ കുനിഞ്ഞു നോക്കാനും നമ്മൾ ആവി അങ്ങനെ നമുക്ക് അങ്ങനെ കഴിയൂല്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറെ എന്ത്‌ ചെയ്തു വയറി നാവിയായിട്ടുള്ള സ്ഥലം പസ് ചെയ്തിട്ട് അമർത്തിയിട്ട് വെട്ട എവിടെയാണോ വേദന ഇവിടെയാണോ വേദന എന്നൊക്കെ ചോദിച്ചു സത്യം പറഞ്ഞാൽ അവർ പ്രസ് ചെയ്യുമ്പോള്ള വേദനയല്ല എന്റെ വേദന അവർ പ്രസ്സ് ചെയ്യുമ്പോ ള്ള വേദന വേറെ അപ്പ ഞാൻ പറയും ആ ഇതാണ് പറയാ നമ്മള് ഒരു വേദനപ്പെട ണ്ടല്ലോ അപ്പൊ ആ വേദനയാണെന്ന് പറഞ്ഞു ഉം ന്നിട്ടീ
വീണ്ടും ബ്രേക്ക് ആവുന്നു ഒന്നും കേൾക്കുന്നില്ല
ഇപ്പ അഠിച്ചു വരുമ്പോന്നെ ഒരു കാല് ചെറുതും ഒരു കാല് വലുതും ആയിട്ടാ തോന്നണ.
ആഹ
അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ന്നിട്ട്
കേൾക്കണില്ല ഒന്നും ഇടക്ക് ബ്രേക്ക് ആയി ഇങ്ങനെ പോണ്ട് ട്ടോ
ആളർഞ്ഞു കുട്ടിയത്തല്ലടി
എങ്ങനെ കുട്ടിന്റെ
കുട്ടീന്റെ തലണ്ടല്ലോ അത് തായഴോട്ടല്ല ഇപ്പ ഉണ്ടാവാ
ആഹ ആഹ
അപ്പം അത് അതുകൊണ്ടാണ് അത് അത് അത് തട്ടിട്ടാണ് ത അത് ഭയങ്കര പുഷ് ചെയ്യല്ലോ കുട്ടികള് -
ആഹ അതാണ് വേദന നാരാ പറഞ്ഞ
ആ ഡോക്ടർ പറഞ്ഞു അതിന്റെ വേദന ഉണ്ട്. പക്ഷെ അത് ആ സമയത്ത് മാത്രമുള്ള വേദനയല്ലേ ഞാൻ പറയുന്ന വേദന അത ആയിരുന്നില്ല. അതെനിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റൂലയില്ല ഞാൻ ആ ഡോക്ടർ പ്രസ് ചെയ്തപ്പോ ഞാൻ വേദന ഉണ്ടന്ന് പറഞ്ഞു
ഉം മ്
ആ വേദന പഷെഇങ്ങനത്തുള്ള ഒരു വേദനയല്ലപ്പ വേദനയൊക്കെ ഇറുമ്പോ നമ്മള എങ്ങനെ അാർങ്ങോ
ഉം ചെലത്പറഞ്ഞ കൊടുക്കാൻ കഴിയൂല ഉം -
കഴയില്ല ഒരു അത് തന്നാ നമുക്ക് വയറുവ വേദന അങ്ങനെയുള്ള വേദനൊക്കെയാണ് നമുക്ക് പറഞ്ഞ ഇതിപ്പം എവിടെ തൊടുമ്പോഴാണ് അങ്ങട്ടും ഇങ്ങിട്ട് വേദന വരുന്നെന്നില്ലല്ലോ
അതെ
അങ്ങനെ ഞാൻ അടിച്ച വരുമ്പോ ഡിസ്റ്റർബൻസ് ഉണ്ടോ ഉം ലല്ല പിന്നെ ഇപ്പന്ന് പറഞ്ഞില്ലേ ഇനിപ്പം ഇപ്പം ലാസ്റ്റ് ആവുമ്പോൾ - രണ്ട് വീക്ക് രണ്ട് വീക്ക് ടു വീക്ക് ടു വീക്ക് അങ്ങനെ
കൺഞ്പ്പോ ചെല്ലാം പറന്നിട്ടുണ്ടോ?
ഉം ഇപ്പൊ രണ്ട പ്രാവശ്യം അങ്ങനെ കാണിച്ചു ഇനിയും അങ്ങനെന്നെ പറഞ്ഞേ
ഏ ഷുഗർ അങ്ങനെയൊക്കെ നോക്ണ്ടോ
ഷുഗർ ഒക്കെ നോക്കി ഗ്ലൂക്കോസ് ടെസ്റ്റ് മാത്രം കഴിഞ്ഞില്ല നിന്റെ കഴിഞ്ഞോ
ആദ്യത്തെ ഫസ്റ്റിലൊന്നും കയ്യൂലേ?
ഇല്ല അത് ഇന്റെ തീരെ കഴിഞ്ഞില്ല
ആ എനിക്ക് ഫസ്റ്റില് അത് ഫസ്റ്റില് കഴിഞ്ഞതാ ആ ഞ് ഞ്ഞൂ ണ്ടാവും പലാസ്റ്റിക്ക ഉണ്ടാവുംന്ന് തോന്നണ
ഉ ഞാൻ അന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ആള് പറഞ്ഞു ആഹ അതിന്റെ ആവശ്യംല്ലാന്ന് പറഞ്ഞു ചിലപ്പോ ഇനി ലാസ്റ്റക്ക് തരുന്നറില്ല ഓരോരുത്തരും ഓരോ സമയത്ത് അത് കൊടുക്കല്ലോന്നില്ല നമ്മളിപ്പം ഫസ്റ്റത്തൊക്കെ അഞ്ചാം മാസത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു
ആ ചിലര് ആദ്യത്തിലും അവസാന മത്തിലും കൊടുക്കും നമ്മള് ആഹ ആയിക്കോട്ടെ
ഉ